ആ കേക്ക്ന്ന്ണ്ടോ?
ആ ഇണ്ട്.
ആ ആ കേക്ക്ന്ന്ണ്ട് ക്ലിയർ ആണ്.
ഓ നല്ല പാടാണ്. നല്ല മഴക്കല്ലേ? തണ്
ആ ഇന്ന് നല്ല മയണ്ട്ല്ലേ? ഇന്നലെയും മഴല്ലാതെ ഇന്ന് ലെയു ഇന്നു ആയിട്ട് നല്ല മഴയാണ്.
ആതന്നെ ഞങ്ങളിന്ന് കറങ്ങാനൊക്കെ പോയി. നല്ല രസേനി. അവിടെ കാട് കോറി ഒക്കെണ്ട്. ഏ? ഇന്നാ പോയേ?
ആഹ് ഇന്ന് പോയിന്. ഇന്ന് ഇന്നലെ മഴണ്ടായിനി. അപ്പൊ ഇന്നും മഴണ്ടാവുംന്നുള്ളരു ഡൗട്ട് ഇണ്ടായിനു. അതോണ്ട് ഇന്നലെ പ്ലാൻ ചെയ്തച്ച് ഇന്ന് ഇവിട്ക്ക് പോവാന്നല്ലേ. ഉം
മര്യാദയ്ക്ക്, രണ്ടു, ദിസല്ലേ
ആ അതന്നേ. ഇതരേ മഴ കിട്ടാത്ത ഇന്ന് കിട്ടീട്ടേ ഒരു സുഖണ്ട്. മറ്റത് വെയിലും ഇതൊക്കേനി. ആ അതെ.
എന്താ അറിയില്ല കൊറച്ച് ദിവസായിട്ട് വയങ്കര വെയിലൊക്കേനി. പിന്നെ ഇപ്പ നേരല്ല മഴ ഒടങ്ങിയേ
ആ അതാണെ. മഴ ഇല്ലേനി. ഇപ്രാവശ്യം മഴന്നെ കിട്ടീല്ല. ഇത് മഴയിള്ളേനോണ്ട് കൊയപ്പല്ല. ആഹ്, അതെ, ഇൻക്ക്, ഓർമണ്ട്, കയിഞ്ഞ, പ്രാശം, മെ്യിലൊക്കെ, ഞൻ കാക്കാടം പോയിൽ പറഞ്ഞൊരു വ്യൂ പോയിന്റൊക്കെ ഇണ്ടിവിടെ. അവി ആ അപ്പം അവിട്ക്കൊക്കെ പോയി നല്ല ഇതാക്കീന്. പക്ഷെ ഇപ്രാവശ്യം മെയ്യിലും ജൂണിലും ഒന്നുല്ലല്ലോ മഴ.
ഞാ ഇതരായിട്ടും കക്കാം കക്കാടം പൊയി പോയില്ല. ജെ, കസിൻസ്.
പോയോക്കി. കസിൻസേളൊക്കെണ്ടെങ്കിൽ അങ്ങനെ പോയാ നല്ല രസേയ്ക്കാരം. കാരണം നല്ല സ് സ്ഥലാ അവിടെ. നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഇണ്ടായി നല്ല രസാ. അതായത് നമ്മള് പോവുമ്പോ, ആ ഫുള്ള് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല
അപ്പ രസെയ്ക്കാരം. അപ്പൊ മിനിയൂട്ടി അതൊക്കെ എങ്ങനെ?
ആ അതെ മിനിയോട്ടി. മിനിയോട്ടി ഞാൻ ഇതേപോലെ പോയിന്. അതെന്നാ ഞാൻ പോയേ വിചാരി ആ അവിടെ ഇപ്പല്ലാ അവിടെന്തൊക്കോ പാലോ അതേപോലെ ഈ മൃഗങ്ങളൊക്കെ തോള്ലൊക്കെ വെച്ചിട്ട്ള്ള സംഭവൊക്കെ തൊടങ്ങിയേ. അന്ന് ഞങ്ങള് പോയന്ന് അങ്ങനത്തതൊന്നുല്ല. ഞങ്ങള്, പോയന്ന്, അവിടെ, രു മല മാത്രള്ളത്. അതായത് മലന്റെ ഉള്ള്ക്ക് കേറിയിട്ട് ഒരു വ്യൂ പോയിന്റ്ണ്ടാവും. അത് മാത്രൊള്ളു ഇനി
റ്റാ. അവിടെ നല്ല വൃത്തിയായല്ലേ
എവിടെ?
അരിയത്തുംമ്പാറൊക്കെ
ആഹ് കരിയത്ത് വന്നോരാ അത് ഞങ്ങള് ഏതോ പ്രാവശ്യം കുടുംബശ്രീന്ന് അങ്ങനെ ടൂർണ്ടായിന് അത് നമ്മള് ഈ വീട് അയൽവാസികളും ഇവലൊക്കെയുമായിട്ട് അങ്ങനെ പോയിനി അത് നല്ല രസണ്ടായിനി
ഇനിയിപ്പോ കോറീക്കൊക്കെ പോവാണേൽ നല്ല ആാഴല്ലേക്കാരം നമുക്ക്
ആ അതൊക്കെ പേടിയാണ് ഇന്നിപ്പോ ഞങ്ങളെ അതെ ഇതേപോലെ ഒരു കുട്ടി ആനക്കംപോയിൽ പറഞ്ഞ ഒരു സ്ഥലത്തിൽ ഇതേപോലെ മുങ്ങി അങ്ങനെയൊക്കെ ഇതൊക്കെ അറയിന് സീനായിണ് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴും പേടി പേടിയാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഓരോ അസുഖവും കാര്യങ്ങളുമൊക്കെ കേട്ട് കേട്ട്
അസുഖവും വരും നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാനും ഉണ്ട് ഇടിയൊന്നും ഉണ്ടാവൂലേ
ആ അതാണ് ഈ ഈ മഴക്കൊന്നും അതെ ഈ മഴയ്ക്ക് ഇടിയൊന്നും ഇല്ലല്ലെ അവിടെ ഇല്ലല്ലോ ഇടി യൊന്നും ഇടിമിന്നലൊക്കെ കുറവാ ആ് അതെ ഈ മഴ മാത്രേ ഉള്ളൂ ഇന്ന് ഉച്ചക്കൊക്കെ ആ അതെ ഉച്ചക്കൊക്കെ നല്ല ഇടിം ഇതൊക്കെ ണ്ടാവലേ ആ അതെന്നെ തന്നെ ഇതിനൊന്നും ഇടിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് മറ്റത് ഒരു ടെൻഷൻ ആണല്ലോ കെ ഇഡിയൊക്കെ വെട്ടുമ്പളെ ആ അതെ ഇത് മഴ പെയ്താലെ നമുക്ക് വ്യൂ പോയിൻ്റ് അവിടിം വിടൊക്കെ പോയാലും സീനല്ലേ നല്ല കോടമഞ്ഞും ഇതൊക്കെ നമ്മ മല പ്രദേശത്തൊക്കെ ആവുമ്പോ നല്ല കോടമഞ്ഞൊക്കെക്കാരം ഇന്നിപ്പോ വൈകുന്നേരം എങ്ങനെ
പോവാൻ തോന്നുന്നില്ലേ
ആഹ സത്യം രാവിലെ തന്നെയൊക്കെ മഴയാണെങ്കിൽ നീക്കാനോ ഇതിനൊന്നും തോന്നൂല നല്ല കിടത്തം കിടക്കാനാ തോന്നുക
ആഹ് രാവിലെ നീക്കാൻ ഇതരെ നല്ല ഇൻട്രസ്റ്റായിരുന്നു ജോബിനൊക്കെ പോവാന് ഇപ്പൊ ഒരു മൂടില്ല നമുക്ക് മടി വരും ഒന്നിനും തോന്നൂല
ഇത് ഇപ്രാവശ്യം ഇപ്പയല്ലേ ശരിക്കും മഴ തൊടങ്ങ മറ്റത് സ്കൂള് തൊറ തൊറക്കണ തന്നെ മഴക്കാലത്തേക്കാരം ഭയങ്കര മഴിം കൊട പുതിയെ ഒക്കെ തൊർന്ന് അങ്ങനെ പോവലല്ലേ നമ്മള്
ഉം ഇപ്രാവിശ്യം രണ്ടീസം അഞ്ചീസൊക്കെ ഉണ്ടായിന് ആ തൊറന്ന ടൈമില്
ആഹ് ഇണ്ടായി ഇവിടെ അതുല്യേനി ഞങ്ങക്ക് അന്നും കിട്ടീല്ല ഇപ്രാവശ്യം നല്ല കുറവാ മഴ ഇനിപ്പോ വെള്ളത്തിന്റെ കാര്യയ്ക്കാരെയ് തീരേ മഴല്ലാഞ്ഞാ നമ്മക്കിപ്പൊ വേനൽക്കാലാവുമ്പോ ഇതുണ്ടാവൂല്ല വെള്ളത്തിന് ഞങ്ങക്ക് കുട്ക്ക്ള്ളരു സ്ഥലാ
ആ ഞങ്ങക്ക്
ആ മറ്റേ പഞ്ചാത്ത് പിന്നെ ഞങ്ങക്കും ഇവ്ടതന്നെ അതന്നെ അതിലാഞ്ഞാ നടക്കൂല നമുക്ക് നമുക്ക് ഇത് പാട പാടത്തിലൊക്കെ ഇത്ള്ളത് കിണറള്ളത് നമ്മളെവിടെ കിണർ കുത്തി കുത്ത്യാലും കിട്ടൂല അയ്നൊണ്ട് ഒരു സീനാ
പാടത്ത്ക്ക് കൊറെ പോവാണ്ടോ
ദൂരണ്ട് പാടത്ത്ക്കെ അപ്പ നമ്മള് ഞ്ഞ്പ്പോ അവിടുന്ന് എന്താ മോട്ടർ ഇട്ടാലും നമുക്ക് കരണ്ട് ബില്ലും ഇതൊക്കെ കൂടും ചെയ്യേ ഒക്കെക്കൊണ്ടും നഷ്ടാണ് ആ അതെ അത്യാവശ്യം ദൂരണ്ട് പിന്നെ അവിടന്ന് നമുക്ക് പെട്ടെന്നുള്ള ആശ്യത്തിന് മോട്ടർ ഇട്ട് ഇട്ടിട്ടും കാര്യല്ല അവിന്ന് ഇവിടെ എത്തുമ്പോത്തിനും ടൈം എടുക്കും പിന്നെ നല്ല വോൾട്ടേജ് വേണം അങ്ങനത്തെ ഇശ്ശു ഇഷുസ് ഒക്കെണ്ട് വോൾേജ് ഒന്നും ഇല്ലാഞ്ഞാല് ആഹ് ആ
അതുകൊണ്ട് ഞങ്ങള് സീനില്ല അതോണ്ട് ഞങ്ങൾ പൈപ്പ് വെള്ളം എടുക്കല് കുറവാ അതുകൊണ്ട് കറണ്ട് ബില്ല് അങ്ങനെ ആവൂല്ല
അതാണ് നമക്ക് ഈ മുറ്റത്തില് ഇത്ണ്ടെങ്കിൽ സുഖാണ് മുറ്റത്തൊക്കെ കിണറ്ള്ളോല് സത്യം പറഞ്ഞ ഭാഗ്യം ചെയ്തോലാ നമ്മളിവിടെ ആഹ് അതാണ് ഞങ്ങളിവടെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല ചെല വേനൽക്കാലത്തൊക്കെ നമക്ക് തീരേ വെള്ളമല്ലാതെ നമ്മള് ഇവടെ പോയിട്ടൊ എന്താ അതായത് ത്ണ്ടല്ലോ ഓ ലോറി ലോറിക്കാര്ക്ക് പൈസൊട്ത്ത് ഓല് വെള്ളം ഇതീലൊക്കെ ലോറിയിലൊക്കാക്കിക്കൊണ്ട ങ്ങനത്ത ത്തെതൊക്കെണ് ഒക്കെ ഉണ്ടാവല് അപ്പതൊക്കാമ്പോ ഭയങ്കര ആഹ് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നാ നമ്മക്ക് ഒന്നിനു ഒരു മൂഡ്ണ്ടാവുല ഭയങ്കരെ ഇദ്ധന്നെ ആലോയ്ച്ച് ടെൻഷനെയ്ക്കാരം വെള്ളല്ലാതൊന്നും ആഹ് വെള്ളല്ലാതെ ഒന്നും നടക്കൂല്ല്യല്ലോ
നിന്നീന്യേന്നൊക്കെ അടീന്ന് വെള്ളം കൊണ്ടര്ലേനി അതാണ് ഇതാണ് ന്നൊക്കെ ന്നൊക്ക പാറീം ന്ത്‌ ചെയ്യാ ആ അതാണ് പണ്ട് കാലത്ത് ഓര് പോറ
സത്യം പക്ഷെ പണ്ട് കാലത്ത് ഈ കാലൊക്കായ ഒരു രെസ സ്സേനി കാരണെല്ലാരും കൂടി കുൾ ൾച്ചാനൊക്കെ കൊൾത്ത്ക്ക് പോവ ഇബടെ മ്മ ങ്ങനെ പറയുയേ ആ പണ്ട് അങ്ങനെ കുളിക്കാ അങ്ങട്ട് പോവണ്ടാനി ഇങ്ങട്ട് പോവണ്ടാനി അങ്ങനെയുള്ള കൊറെ കമ്പനിക്കാരുണ്ടാവു ഓല്ക്ക് പക്ഷെ ഇപ്പത്തെ കാല ത്തിലൊക്കെ ആ അതെ ഇനിക്കൊന്നു നീന്തലും കൂടി അറിയില്ല കാരണം ഇവടെ കൊളൂല്ല പിന്നെ ആഹ് ആ ഇനിക്ക് ഞങ്ങളവടെ കുളല്ല പിന്നെള്ളത് അങ്ങാടിയിലൊക്കെ അങ്ങാടിൽ നമ ക്കത്ര വല്യ പ്രൈവസിയും കിട്ടൂല അതോണ്ട് നമ്മള്, വ ട്ന്നെ കുളിച്ച് നമ്മക്ക് കുളൊന്നു ഇല്ലാത്തനെ കൊണ്ട് നീന്താനോ ഇതിനോ അയ്നൊന്നും കയ്യൂല്ല്യാ അതുകൊണ്ട്ന്നെ അറീല്ല ആ ഏ കൊളൊന്നുല്ലവടെ ഞങ്ങക്ക് ഞാൻ പറഞ്ഞല്ലോ അങ്ങാടീല്ണ്ട് പിന്നങ്ങോട്ടൊന്നു അങ്ങനെ പോവൂല
അയേ അവട്ക്കൊക്കെ പോയ ആൾക്കാരു
ആഹാ അതെ അപ്പം പിന്നെ നമ്മള് അവടിങ്ങനെ ആഹ് ആ അനക്കറിയോ നീന്തോ ഇങ്ങക്കറിയോ?
ഇവടെ വെ കൊളോ ഇതൊക്കണ്ട് ബട്ട് ഞാന് പടി ചില്ല മ്മള് പണ്ടൊക്കെ മൂത്തമ്മന്റോടൊക്കെ നിക്കാൻ പോയണ്ടായിനി അഉടെക്കെ പൊഴ
പോവാനു ഇതിനൊക്കെ
നിക്ക് പേടിയ നീന്താന് ഇൻക്ക് വെള്ളന്നെ പേടിയ ന്നിട്ട് ഞാൻ പണ്ടൊക്കെ ട്രിപ്പ് വാനാട്ക്ക് പോന്നന്ന് ഭയങ്കര പേടിയേനി
ഇനിക്കുണ്ട് ആ പ്രശ്നോ ആഹ് ഇനിക്കുണ്ട് ആ പ്രശ് നം വെള്ളത്തിന്റെ അതായത് ചെലെ ത് ചെലെ ടൈമിലൊക്കെ കൊ ഈ കുളത്ത്ക്കൊക്കെ മുങ്ങുമ്പളേ എംച് നമ്മള് തല താത്തിയൊക്കെ നിക്കൊല്ലോ അപ്പെയ്ക്ക് ൻക് കണ്ണ് ചുമ്മുമ്പോ ആഹ് ഒന്നായിട്ട് വെള്ളോ തൊക്കെ കൂടിയാമ്പോര് ടെൻ ൻഷനു ഒക്കെ ഇൻക്ക് ആ ഇനിക്ക് ഭയങ്കര പേടിയാ
എനിക്കിങ്ങട്ട് എന്തൊക്ക ഒറ കണ്ണ്ക്ക് ഇത് ഈ കണ്ണൊക്കട്ച്ചങ്ങെ നിക്കുമ്പളേ പേടിള്ളെന്തേലൊക്കെങ്ങെ വെരും അതൊക്കെ
അതൊരു തരം പേടിയാണ് ഈ വെള്ളത്തിനോടുള്ള പേടിണ്ടല്ലോ എന്താ പേര് പറയു അയിന്പ്പോർമ്മല്ല്യാ വെള്ളത്തിനോ ടൊരു പേടിയാ ഇൻക്കുണ്ട് ആ ഒരു സംഭവം ആഹ് ഇന്കി വെള്ളൊക്കെ ഇനി ഇപ്പൊ ഈ ഡ്രമ്മിലൊക്കെ കൊറേ വെള്ളാക്കി വെച്ചായിക്ക്ങ്ങ് കൊറേ നേരന്നോക്കിക്കുമ്പോ എന്തേലു ഒരു ടെൻഷനും പേടിയൊക്കാവു ഇൻക്ക്
അവടെപ്പാടത്ത്ക്കൂടൊക്കേനി പോര്ല് അപ്പൊ അഉടെ ങ്ങനെ പോരുമ്പോ തോടും നറന്ന് കേക്കാര കെണറുന്നർഞ്ഞി മ്മേലെ
അത് പേടിയാണ് ആഹ് അതെ ഈകോ ഓ ഇപ്പൊ കോറി എന്തൊക്കെ കോറി എങ്ങനെ നിറഞ്ഞൊക്കെ ണ്ടായിനോ ഇന്ന് പോയോട്ത്?
ഏഹ് ആഹ് നല്ല വെള്ളണ്ട്. പുല്ലൊക്കെ - ആഹ് പക്ഷെ ഇന്ന് വെള്ളച്ചാട്ടൊക്കെ കൊറവെയ്ന് - എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പണ്ട് പോയിനി അങ്ങട്ട്.
ആഹ് വെള്ളച്ചാട്ടം അത് കോറിന്റെ ആ മറ്റേ ഇതി കൂടെ വരു- ന്ന വെള്ള ണ്ടല്ലോ.
അത് നല്ല വെള്ളയക്കാറ് ശുദ്ധ വെള്ളയ്ക്കു ല്ലെ
ആഹ് അതെ അതെ മറ്റേ നമ്മള് നടക്കുന്നോടത്ത് കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് പശുക്കൾ ങ്ങനൊക്കെ കെട്ടി - കെട്ടിട്ടതാണെങ്കിൽ ചാണകവും അതും ഇതൊക്കെ ണ്ടാവാം അപ്പൊ നമുക്ക് ഒരുമാതിരിക്കാരം അത് ഇങ്ങനെ പാറംന്ന് വരുന്നാവകുമ്പോള് കുറച്ച് വൃ- ത്തീം കാര്യങ്ങളൊക്കെ ഉണ്ടാവുല്ലോ ഉം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ഏഹ് ഫുഡോ ഓ ഫുഡ് ഒക്കെ എപ്പോ കഴിഞ്ഞു ശരി ഞാൻ ഇന്ന്
അത്യാവശ്യം ടൈം ആയല്ലോ.
ആ ബർത്ത്ഡേനെ അപ്പൊ അവിടന്നൊക്കെ തിന്ന് കഴി -
ഏ അവ ബർത്ത്ഡേ ട്രീറ്റ് ഉണ്ടായിണ്ടാവൂല്ലേ.
മന്തി ഒക്കെ ണ്ടായിന്.
ഏ മന്തിന്നൊക്കെ മന്തി ഒക്കെ ഇഷ്ടാണോ കഴിക്കാന്?
ഓ മന്തിഷ്ട മന്ഷ്ടാ ണോന്ന് ചോയ്ച്ച ഇപ്പ ഇങ്ങോട്ട് ആലോചിട്ട് എന്തോ ഒരു - ഒരു സാനം കഴിച്ചിട്ടെന്തോ ആവോ -
ആഹ് എനക്ക് എനക്ക് പിന്നെ മ - ന്തിം ബിരിയാണിയൊന്നും വല്ല്യ താല്പര്യംല്ലെ ഇൻക്ക് ഈ വെറും ചോറ് സീ ഫുഡ് ഒക്കെ- ണ്ടല്ലോ അതായത് നമ്മളുടെ നോർമൽ വെറും ചോർക്ക് ഇതേപോലെ ഞണ്ട് - കൂന്തള് അങ്ങനത്തൊക്കെ സാമ്പാർ-
പോയിക്കൂടണ്ടൊക്കെ വാനാട്ടിലൊക്കെ ആണെ നല്ലത്-
ഈ സീ ഫുഡ് കഴിക്കണമെങ്കിൽ മെയിനയിട്ട് ആലപ്പുഴയിൽ പോകണം. അവിടെ ആ ഒരു ബോട്ട് റൈഡും അതിന്റെ ഉള്ളിൽ നമുക്ക് നല്ല- സീ ഫുഡ് കാര്യങ്ങൾ കിട്ടോ. നല്ല രസം അതേപോലെ അത്യാവശ്യം കോഴിക്കോട് ഭാഗത്തുണ്ടല്ലോ കോഴിക്കോട് ഭാഗത്ത്. നല്ല സീ ഫുഡ് ണ്ടാാവും അവിടതേപോലെ കടലും ഇന്തൊക്കെ ബീച്ചും കാര്യങ്ങളൊക്കെ ള്ളല്ലേ. അതുപോലെ നല്ല ഫുഡ് ട്ടും അവിടുന്ന് ഉം. അങ്ങനെ മ് ഫുഡൊക്കെ- എനിക്ക് ഈ കൂടുതൽ ഓയിൽ - ആയിട്ടാണ് ഈ മന്തിയിലും ബിരിയാണിയിലും കോയിലാാവുമ്പോ നമുക്ക് വേം മടിപ്പ് വരുല്ലോ- താവുമ്പോ വെറു- ഞൊറവുമ്പോ അങ്ങനെ ആ ഒരുതി ലങ്ങനെ തിന്നും പിന്നെ ഞൻ കുറച്ച കാലം പൊറ - പട്ടു പോയി പഠിച്ചതേനി അതുകൊണ്ട്ന്നെ നിനിക്ക് അവിടെ ശരിക്കത്തെ എറുംചോറൊന്നും കിട്ടല്ലേനി.
ആ പുറത്ത് പോയി പഠിച്ച പിന്നെ നത്തൊന്നും കിട്ടൂല.
ഇപ്പൊ ഇതൊക്കെ ങ്ങനെ കിട്ടുമ്പോ ഭയങ്കര- ഇതാ പൂതിയ തിന്നാലൊക്കെ മ് എന്നാ എന്താടാ. ആഹ് ഓക്കെ.